ആഹ്
തെരക്കില്ലല്ലോ
അല്ലല്ല തെരക്കൊന്നുല്ല
ഫുഡ്ഡയ്ച്ചോ
ആഹ് കുട്ടികൾക്ക് കൊടുത്തു ഇനിയുപ്പൊ കെടന്നൊറങ്ങുഓന്നറിയില്ലല്ലോ ആ ചെലപ്പം എഴ്ത്ണീന്റെ മോ ഇല്ലെ എഴ്ത വായനയും എഴുത് എഴുത്തുആയിട്ടടെ ഇരിക്ക്ണേന്റെ എടേക്കൂടെ കെ കെടന്നൊറ്ങ്ങും അപ്പൊ പിന്നെ നേര്ത്തെ കഴിച്ചാല് പിന്നെ ആഹ്
ഉം
അപ്പം ഞാൻ എന്ത്‌ ങ്കിലും പണീലാണെങ്കിലെ നേരമുണ്ടാതെ പോയി കെടന്നൊറങ്ങും ആഹ് അറിയില്ല പിന്നെ പണി കഴിഞ്ഞിട്ട് അവൻ കാണാ പിന്നെ ഞാന് എന്നും നേര്ത്തെ ഭക്ഷണാണ്ട് കൊടുക്കും ന്നാപിന്നെ ഒർങ്ങ്യാലും കൊഴപ്പല്ലല്ലോ
ഉം കൊഴപ്പല്ല്യ ങ്ങള് എറങ്ങിയോന്നിട്ട്
എന്നാലും അയിന്റെ എടയ്ക്കൂടെ ഒറങ്ങ്ണ പണിയന്നെ ചെറുതിന് ഇഷ്ടം പോലെ എഴുതാന്ണ്ടാകും സ്കൂള്ത്തും മദ്രസത്തും ഉം
മക്കള് എന്താടി ചെയ്യുന്ന് ഹലോ റയ്ഞ്ചില്ലേ